ഹലോ
ആ പറേ പറേ എന്തുണ്ട് വർത്താനം എന്താപ്പവിശേഷം എവിടെപ്പള്ളത്
ഒക്കെ സുഖായിട്ടങ്ങനെ പൊരേലാണ് ങ്ങനെ പോക്ന്ന്
ആ ഇന്നിപ്പം ക്ലാസ്സും കാരണൊന്നുല്ലേ
ഇല്ല ഇന്ന്പ്പോ വെള്ള്യയ്ച്ചായോണ്ട് ഞാൻ ലീവണ്ടാവല് പക്ഷേ വെള്ളി ലീവ് ശെനി ശനി ണ്ടാവും ഞായറ് ലീവ് അങ്ങനെ
അ അ ഓ ഓ അങ്ങനെണ്ല്ലേ ഞ്ഞിപ്പോ അത് കഴിഞ്ഞിട്ട് പോയാ മതില്ലേ
അ ആ പിന്നെ പിന്നെപ്പോ മയ ക്കായപ്പോ പിന്നെ ഇങ്ങനെ പോവാനൊരു മടിണ്ട് നാളെ ചെൽപ്പളെ പോവുള്ളൂ
ഉം മഴ ഭയങ്കര വിഷയം തന്നെണ് കാരണം നമ്മക്കറിയാ ഈ സ്കൂള് ബേസ് നോക്കാണെങ്കി തന്നെ സ്കൂളാള് പൂട്ട വേനൽ വേനൽ സമയത്താണ് സ്കൂള് പൂട്ട വേനല് അത് പ്പൊ നമ്മ ക്കെതിർക്കാൻ പറ്റൂല കാരണം വേനൽ സമയത്തെന്നെണ് സ്കൂള് പൂട്ടാൻ ഏറ്റവും നല്ല ടൈമ് കാ ഈ ഒരു വെയിലത്ത് കുട്ട്യാളിങ്ങനെ വരാന്ന് പറഞ്ഞാൽ ഭയങ്കര എടങ്ങേറാണ്
ആഹ് റിസ്ക്കാണ്‌ ഹൈഡ്രേഷൻ്റെ വിഷയമൊക്കെ വരും അതെ അതെ ഈ കൊറേ തളർന്ന് വിക അങ്ങനത്തെ പ്രശ്നങ്ങൾ ക്കെ ഈ ചൂടത്ത് സ്കൂൾ തുന്നാണ്ടാകും പിന്നെ സൂര്യതാപേൽക്ക അങ്ങനെ പല വിഷയങ്ങളും സ്കൂള് ആ ഒരു സമയത്ത് തുറന്നണ്ടാകും
കളിൽ പ്രശ്നന്ന് വെച്ചാൽ ഈ രണ്ട് മാസം സ്കൂൾ പൂട്ടിയിട്ട് പിന്നെ ജൂണിലാണ് സ്കൂൾ തൊറക്കാ ഈ ജൂൺന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭയങ്കര മഴ ഇള്ള സമയമാണ് അപ്പൊ അതോണ്ടെന്നെ ഈ രണ്ടു മാസം വീട്ടിലിരിക്ക നോട് തന്ന കുട്ട്യാക്ക് പിന്നെ സ്കൂളിലേക്ക് പോകാനുള്ള ഭയങ്കര മടി അത് ഭയങ്കര പ്രശ്നമാണ് പിന്നെ അതുപോലെ തന്നെ രാവിലെ തന്നെ ഇറങ്ങി പോകണല്ലോ ഈ ഒരു മഴ സമയത്ത് കുടയും പിടിച്ചിട്ട് ചളി കൂടെ മഴയും കൊണ്ട് വെള്ളം തട്ടിട്ട് ഇങ്ങനെ തണുത്തു കൊണ്ട് പോണത് അതും കുട്ടിൾക്ക് ഒരു എടങ്ങേറ് പിടിച്ച സംഗതിയാണ്. ഈ ഒരു മഴ എന്നുള്ളത് ഭയങ്കര
ഇങ്ങളിപ്പോ ഇങ്ങനെ ഒക്കെ പറഞ്ഞാണെങ്കിലും ഇങ്ങളെ ചെറുപ്പത്തില്ള്ള ആ സ്കൂൾ പോക്കല്ല ഇങ്ങൾക്ക് ഏറ്റവും നല്ല രസായിട്ട് തോന്ന്ണ്
അത് ശരിയാണ് ആ അമ്മക്ക് ഇപ്പം ആലോചിക്കുമ്പം ഇപ്പൊ ആലോചിക്കുമ്പോൾ നമുക്ക് ശരിയാണ് കാരണം നമ്മുക്ക് ഇങ്ങനെ ഓരോ മെമ്മറികൾ ഉണ്ടാവും. നമ്മളും വിചാരിക്കും ആ കാലൊക്കെ ഒന്നും കൂടെ തിരിച്ച് വന്നിരുന്നെങ്കിൽ എന്നൊക്കെ ആലോചിക്കും പക്ഷേ ആ ഒരു സമയത്ത് നമ്മളെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് ആ സമയത്ത് നമ്മൾ എത്രത്തോളം മടി കാണിച്ചിരുന്നു. ക്ക് പോകാന് അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇപ്പോ അനിയന്മാരോ അനീയത്തിമാരൊക്കെ ഉണ്ടെങ്കിൽ ഓല് സ്കൂളിൽ പോണ അവസ്ഥ നമുക്ക് അറിയാം ഓൽക്ക് അന്ന് തീരെ താല്പര്യമില്ലാതെ ഒരു മൂടില്ലാതെ സ്കൂളിലേക്ക് പോകുന്ന അവസ്ഥകൾ നമ്മൾ കാണലുണ്ട്.
മോല്യായാറ് ഇങ്ങനെ കുത്തർക്കും ഓരോര്ത്തരും
ആ പലേ കാരണങ്ങൾ ഇണ്ടാക്കിയിട്ട് സ്കൂളിൽ പോവാതെ മുടക്കാൻ ഉള്ള ഒരുപാട് കാരണങ്ങൾ അവർ തന്നെ സൃഷിച്ചിട്ട് അത്തരം വിഷയങ്ങളിൽ തൂങ്ങി പിടിച്ച് നിൽ ക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ തന്നെ കാണല്ണ്ട് അപ്പോ കുട്ട്യാക്ക് ഉണ്ടാവ്ണ ആ ഒരു മടി എ സംഗതി സംഭവം പിന്നോട് ഒരുപാട് കാലം കഴിയുമ്പോൾ അവർ വലുതായി കഴിയുമ്പോൾ അവർക്ക് ഇതൊരു മെമ്മറിയായിട്ട് അല്ലെങ്കിൽ ഭയങ്കര രസകരമായിട്ടുള്ള ഓർമ്മകളായിട്ട് ട്ട് ഉണ്ടാവുന്നുള്ളത് അവർക്കിപ്പം അത് തിരിച്ചറിയാൻ കഴിയൂല്ല നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവുകയുമില്ല. അവർക്ക് ഓരോരുത്തരും ജീവിക്കുന്നത് അവരുടെ പ്രസന്റ് ടൈമിലാണല്ലോ അവരുടെ പ്രസന്റ് കാരണം പറയുമോമ്പോ അവർക്ക് സ്കൂൾ കട്ടാക്കാതെ പോകലേർക്കും രസമുള്ള കാര്യം നമുക്കിപ്പോൾ സ്കൂളിൽ പോകാൻ പറ്റാ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് വിചാരിക്കും നമുക്ക് ഇത് കഴിഞ്ഞിട്ട് എന്താ പറയാ ഇനിയും പോകണം എന്നൊക്കെ നമുക്ക് തോന്നും ശരിക്കും അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ ഇള്ള സമയത്ത് നമ്മൾ ഒരു സാധനം ഉണ്ടാവുമ്പോ നമുക്ക് അതിന്റെ വെല അറീല്ല കണ്ട
മുറ്റത്തെ മുല്ലക്ക് മണം ഇല്ലാറല്ലേ നമ്മക്ക് ആഹ് ഒരു സാനം അത് വെലെ അറീലാന്ന്പറഞ്ഞ പോലെന്നെ.. ഓക്കേ ആ ഒരു സമയത്തൊന്നും തരൂല്ല. കുറച്ച് കഴിഞ്ഞ് അതൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോളേ അതിന്റെ ഒരു ഇത് അറിയൊള്ളൂ. അത് ശരിയാ പക്ഷേ ഇനി ഈ സ്കൂളിൽ ഈ ജൂണിൽ തൊടങ്ങി ഈ ജൂൺലി മഴയൊക്കെ ഇണ്ടാമ്പോ ഫസ്റ്റിലൊക്കെ പയറുമ്പോൾ ആ ഒരു ട്രാക്കിലേക്ക് കയറുന്ന സമയമാണ്. ഒരു ക്ലാസ്സൊന്നൊരു സീരിയസ് ആവ്ണേന്റെ മുമ്പന്നെള്ള ഒരു പൊടിതട്ടലിൻ്റെ സമയമായതുകൊണ്ട് അത് ഇനിയിപ്പോ അങ്ങനെ കുട്ടികൾ ലീവെടുത്തുകൊണ്ടും വലിയൊരു ബുദ്ധിമുട്ടാള് വരാൻ പോകുന്നില്ല ഒരു മയക്കൊന്ന് ഇതായി വരുമ്പോഴാണ് ഉള്ള ഒരു കാര്യമായിട്ടുള്ളൊരു സീരിയസ് ആയിട്ടുള്ള ക്ലാസ് തുടങ്ങുന്ന സമയമാണ് ഇനി ഒരു മെച്ചം ഉണ്ടതിൽ ഇത് കാരണമാണിപ്പൊ ടീച്ചർമാർക്കൊന്നും ഒരു കൃത്യായ രീതിയിൽ ഇതാക്കാൻ കഴിയില്ലല്ലോ കാരണം ഇന്ന് ചിലപ്പോൾ സ്കൂളില്ലാന്ന് നാളെ സ്കൂളില്ലാന്ന് ഇന്ന് രാത്രിയക്കാരം ഇപ്പോൾ പ്രഖ്യാപിക്കാ അങ്ങനത്തെ ഒരു സാഹചര്യമാണുള്ളത്. ഒന്നും പറയാൻ പറ്റാത്ത ഒരുവസ്ഥയിലാണ് കാലാവസ്ഥ അങ്ങനെയാണ്. ഓക്കെ ചിലപ്പോ ഇത്ര ഇണ്ടാവുന്ന് പറയും പക്ഷെ അതിലേറെ കൂടുതൽ വരും അങ്ങനത്തൊക്കെ ഒരു സാഹചര്യമാണ് ഉള്ളത്
ഉം അത് ശരിയാണ് അത്തരം വിഷയങ്ങളിൽ ഇങ്ങനെ ശക്തമായ മഴ പെയ്യുമ്പം സ്കൂൾ അവധിയക്കണുന്നത് ആ ഒരു സംഗതിയൊക്കെ കേൾക്കുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ആവേശോം അവർക്ക് ഭയങ്കര സന്തോഷൊക്കെയാണ് പക്ഷെ നേരെ മറിച്ച് ആ
മാരുടെ പോസ്റ്റുകൾക്കടിയിലൊക്കെ നമ്മുടെ ജില്ലയിൽ നല്ല മഴയുണ്ട്. ങള് ലീവ് തരണം. അങ്ങനെ കമന്റ് ഇട്ന്ണോല്ണ്ട് വിളിച്ച് പറീണോല്ണ്ട്.
ആ അതാണ് സംഭവം എന്നാ നേരെ മറിച്ച് ചി ഇത്തരം കഷ്ടപ്പാടിലൂടെയൊക്കെ സ്കൂളിലേക്ക് പോയി അത്തരം പഠന വിഷയങ്ങളില് ഈ ഒരു കഷ്ടപ്പാടൊക്കെ തരണം ചെയ്ത് നമ്മൾ ഒരു പഠന വിഷയങ്ങളിൽ ശ്രദ്ധകേന്ദ്രികരിക്കുമ്പോഴാണ് നമ്മ ക്ക് ലൈഫിൽ തന്നെ നമ്മുടെ വരും ജീവിതത്തില് ഈ ഒരു വിജയം അതല്ലെങ്കിൽ ഇതിന്റെ ഒരു എഫക്ടീവ് പ്രതിഫലിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്നിടുത്താണ് നമ്മുടെ വിജയം. പക്ഷെ അത്തരം വിഷയങ്ങൾ ആ ഒരു വലിയ വിഷയങ്ങള ആതുകണ്ടര അത്ഈ വിഷയങ്ങ കുട്ടികൾക്ക് പറഞ് മനസ്സിലായി കൊടുക. അല്ലെങ്കി കുട്ടികൾ അവർ സ്വന്തമായി മനസ്സിലാക്കുക എന്നുള്ളത് അത് നടക്കൂല അപ്പൊ അവർക്കൊരു ടൈം എടുക്കും ഒരു പത്ത പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ്റ്റു ടൈമ് ആ ഒരു കാലഘട്ടത്തില് നമുക്ക് ഇത്തരം വിഷയങ്ങളൊക്കെ ഒക്കെ നമുക്ക് മനസ്സിലേക്ക് വരികയും പിന്നീട് നമ്മള് ആ പോവാത്തിൻ്റെ പേരിൽ ക്ലാസ് കട്ടാക്കിയതിന്റെ പേരിൽ റിഗറ്റ് അടിക്കുകയും ചെയ്യുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ കാണാറ്ണ്ട്. എന്നതിലുപരി ഇത്തരം വിഷയങ്ങളിലൊക്കെ ഉണ്ടാകുമ്പോഴും ആ ഒരു സംഗതികളും പ്രയാസങ്ങളൊക്കെ സഹിച്ച് നമ്മള് പോയിട്ട് അ് അത്തരം ഒരു സംഗതികൾ ഉണ്ടാക്കുമ്പോൾ മാത്രം ഉം.
തേൾലൊക്കെ ഞാനും ശ്രദ്ധിച്ചായിരുന്നു ഞങ്ങളെ സ്കൂള് മാത്രമാണ് അറിയൂല ങ്ങനെ കട്ടാകുന്ന ദിവസങ്ങളൊക്കെ ണ്ടാവുല്ലേ?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
അതിന്റക്കെ രേ റീക്കവറി ഉണ്ടാവൽണ്ട് സംഭവം. അതായത് ചെലെ ആഴ്ചകൾലൊക്കൊല് ങ്ങളെ സ്കൂൾന് വെള്ളിയാഴ്ച ലീവ് ശനി സ്കൂളുണ്ട്? ഞായറ് ലീവ് ആ ഒരു രീതിയിലാണ് ഇപ്പോളും ഫോളോ ചെയ്യുന്നത്. ഉണ്ട് വെള്ളിയാഴ് സ്കൂളിൽ ലീവില്ല. പിന്നെ പലപ്പോഴും ങ്ങനൊരു പ സംഭവംഉണ്ടാവില്ല വെള്ളിയാഴ്ച അധികം സ്കൂളുണ്ടാവും. കൊറച്ചങ്ങ്ട് കഴിഞ്ഞാല് ഈ ഒരു കാലാവസ്ഥങ്ങ്ട്ട് ശരിയായിക്കഴിഞ്ഞാല് അധിക ദിവസ സ്കൂള് വെള്ളിയാഴ്ചീണ്ടാവും. വെള്ളി ണ്ടാവും ശനി ഉണ്ടാവും ഞായർ മാത്രം ലീവിനര്നൊര വസ്ഥീക്കെത്തും. അപ്പൊ ആ ഒരു സമയം ത് എന്താവും ഈ ലീവിന് ബടെ മിസ്സായെ കുറേ വർക്കിംഗ് ഡേയ്സ്ങ്ങനെ മിസ്സാ ആയത്ണ്ടാവൊല്ലേ. അതൊക്കെ ഔഡ് റിക്കവർ ചെയ്യുന്നൊരു സിസ്റ്റം ഞങ്ങളുടെ നാട്ടിലുണ്ട്. അത് ൻക്ക് തോന്ന്ണ് നല്ലൊരു നല്ലൊരു സംഭവമാണ് കാരണം. ക്ലാസ് നഷ്ടപ്പെട്ട കുട്ടികൾക്കൊക്കെ ക്ലാസ്സ് കിട്ടും ചെയ്യും. പിന്നെ മഴത്ത് ബുദ്ധിമുട്ടായി കുട്ടികൾക്ക് വര്ൻ്റൊരവസ്ഥീ ണ്ടാവുല അങ്ങനെക്കെ ണ്ട്.
അത്തരം സംവിധാനങ്ങളിങ്ങനെ എല്ലാ സ്കൂളുകളിലും നമ്മളിങ്ങനെ പ്രാബല്യത്തിൽ വരുത്തുകയാണെങ്കില് ഒന്നുകൂടെ എഫക്റ്റീവായ രീതിയിൽ നമുക്ക് എന്തിയ്യാ നോളജ് പാസീയ്യാം പറ്റുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഏ ആ ഒരു വിഷയം വളരെയധികം നല്ലൊരു സ്കീമായിട്ടാണ് ഇൻക്ക് തോന്നുന്നത് കാരണം സ്കൂളായിക്കോട്ടെ മറ്റെന്തായി ക്കോട്ടെ മിസ്സായ ക്ലാസുകൾ തിരിച്ചെടുക്കാന്ന്റയുമ്പോൾ അത് നല്ലൊരു വിഷയം തന്നെയാണ്. പ്പോ ആ
വേറൊരു സംഭവം എന്താച്ചാൽ ഇങ്ങനെ ചെയ്താമതി. അതായത് ഈ ആറ് രണ്ട് മാസം അട്പ്പിച്ച് കൊടുക്ക്ണ്ടല്ലോ. അപ്പൊ കുട്യോൾക്കൊരു ചെടുപ്പ് വരും ഒക്കെ വരും അപ്പൊ രണ്ടു മാസം അടുപ്പിച്ച് കൊടുക്കാതെ വേനൽൻ്റെ സമയത്ത് ഏറ്റവും സ്ട്രോങ് വെയില് വെര്ന ആ ഒരു സമയത്ത് ഒരിതും പിന്നെ ഈ മഴെൻ്റെ ഈ സ്റ്റാർട്ടിങ്ങിലെ ഈ കുറേങ്ങനെ ലീവ് പോണ്ടെ സാഹചര്യത്തില് ഒരു മാസം ഒരു ലീവോ അങ്ങനെ കൊടുക്ക. അല്ലെങ്കിൽ വേനൽന്റെ ലാസ്റ്റും മഴെൻ്റെ ഫസ്റ്റും ജൂണൊന്ന് മാറ്റിയിട്ട് ഒരു ജൂലൈയിലേക്കോ ആഗസ്റ്റിലേക്കൊക്കെ മാറ്റിയാല് കുറച്ചും കൂടിയൊക്കെ ഒന്ന് മയക്കൊക്കെ കുറഞ്ഞ് ഒരു സാഹചര്യംആവും എന്നൊക്കെ എനിക്ക് ഇങ്ങ് തോന്നാ അറിയൂല
ഉം ശരിക്കും അത് നല്ലൊരു ഓപ്ഷനാണ് കാരണം രണ്ട് മാസം അടുപ്പിച്ച് കിട്ടുന്നത് ആകുബോൾ പിന്നെ കുട്ടികൾക്കും വീട്ടിൽ നിന്നട്ട് ബോറടിക്കണ ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് നേരെ മറിച്ച് ഇജ്ജ് പറഞ്ഞ പോലെ തന്നെ ആ ഒരു വേനൽക്കാലത്തും ഒരു മാസം മഴക്കാലത്തും ഒരു മാസം ഉം അത്തരത്തി കൊടുക്കണെൽ രണ്ട് കാലാവസ്ഥയിലും അവരിങ്ങനെ മൂർച്ചിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് കുട്ട്യേൾക്ക് സ്കൂളിൽ പോകാതെ സുഖകരമായിട്ട് ഇവിടിരിക്കാനും എന്നാൽ ഈ അട്പ്പിച്ച് രണ്ട് മാസം ഇരുന്നിട്ട് ആ ഒരു ചടപ്പ് വരുന്നത് അല്ലെങ്കില് പിന്നെ വീട്ട് തന്നെ നിൽക്കാനൊരു മടി വരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും
ആഹ് പിന്നെ ഈ പഠനത്തോടുള്ള താല്പര്യം അതൊക്കെ ഓൽക്ക് വരും മറ്റേത് രണ്ടു മാസക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോൾ ചെല കുട്ടികൾക്കൊക്കെ ഒന്നും ഇല്ലാത്തൊരവസ്ഥ ആവും പൽതും മറന്ന്പോണേ അങ്ങനത്തെ സാഹചര്യങ്ങളെക്കെ ഇണ്ടാവല്ലോ
നമ്മള് ലോങ് ആയിട്ട് വീട്ടിലിരിക്കുമ്പം സ്കൂളുമായി യാതൊരു ബന്ധ മില്ലാതെ അല്ലെങ്കില് എഡ്യുക്കേഷനുമായിട്ട് യാതൊരു കണക്ഷനുമില്ലാതെ ഫുൾ ടൈം വീട്ടില് രണ്ട് മാസക്കെ അടിപ്പിച്ചിരിക്കാന്ന് പറേമ്പം നമ്മള്ന് മുന്നേ പഠിച്ച വിഷയങ്ങളൊക്കെ മറന്ന് പോവാണ് കാരണം അയിനൊരു പ്രശ്നംന്ന് വെച്ചാല് മുന്നേ പഠിച്ച ഒരുപാട് വിഷയങ്ങളും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളും തുടർന്ന് വരുന്ന ക്ലാസ്സുകളിലും നമുക്ക് ആവശ്യം വരും എന്നുള്ളത് നമ്മൾ ഓർ ക്കണം ക അപ്പൊ അങ്ങ അത്തരം വിഷയങ്ങള് വരുമ്പോ നമുക്ക് അത് ഓർമ്മില്ലാത്ത അവസ്ഥ വരുമ്പോ പിന്നെയും നമ്മള് ഒന്നും കൂടെ അത് പോയിട്ട് റിക്കവറ് യ്ത് അത് അല്ലെങ്കിൽ നമ്മളൊന്ന് റിവൈന്റ് ചെയ്ത് വന്നിട്ട് അത്തരം വിഷയങ്ങള് കുട്ട്യൾ ൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിലുള്ള ഒരുപാട് വിഷയങ്ങൾണ്ടാവാറുണ്ട് എന്നാ നിങ്ങള് പറഞ്ഞപോലെ ഓരോ മാസം ഓരോ മാസം കൊടുക്കാണെങ്കില് ഇതിനിടയിൽ രു ടൈം കൂടെ നമ്മള് ഈ ഒരു സ്കൂളിലേക്ക് വരുമ്പള് നമ്മക്ക് പെട്ടെന്ന് സംഗതി മറന്ന് പോയ മുന്നേ എന്ത് ചെയ്യാം മുക്ക് അവരെ ആ ഒരു വഷയങ്ങള് ക്യാച്ച് ത് പുടിച്ച് അവർക്ക് ഹോൾഡ്യ്ത് കൊടുക്കാണെങ്കില് ഒന്ന് കൂടി അവർക്ക് തുടർന്നുള്ള ക്ലാസുകളിലേക്കുള്ള ആ പ്രൊമോഷൻ വഴിയും അല്ലെങ്കില് അതിനുമായി ബന്ധപ്പെട്ട എക്സാമുകളൊക്കെ വരുമ്പോളൊക്കെ ഉപകാരപ്പെടും ക്ലാസ് നടക്കുമ്പോ തന്നെ അവർക്ക് കഴിഞ്ഞ ക്ലാസുകളിലെ എഡ്യുക്കേഷൻ കഴിഞ്ഞ ക്ലാസ്സുകളിലെ അറിവുകള് ഉപകാരപ്പെടും എന്നുള്ളതും വളരെയധികം യാഥാർത്ഥ്യമാണ് അപ്പോ ആ ഒരു വിഷയം നോക്കാണെങ്കിൽ ങ്ങള് പറഞ്ഞാ ഒരു സിസ്റ്റം വളരെ ഒന്നും കൂടെ മെച്ചപ്പെട്ട ഒരു സിസ്റ്റമായിട്ടാണ് എനിക്കും തോന്നുന്നത്
എന്തല്ലോ ഇതാണ് പണ്ട് മുതൽ ഇന്ന് വരെ കഴിഞ്ഞ ഇതുവരെ ഞങ്ങളെ സ്കൂളില് നടക്ക്ണേ ഞ ഞങ്ങളെ നാട്ടില് ആഹ് അടുപ്പിച്ച് രണ്ട് മാസ ഞങ്ങളെ നാട്ടില് സ്കൂളില് ലീവില്ല ഞങ്ങളെ നാട്ടില് എ ഒ ഒരിത്ണ്ടാവാ ഈ നോമ്പിൻ്റെ ആ ഒരു സമയത്തില്ലേ അപ്പാ അത്യാവശ്യം നല്ല ചൂടുള്ളൊരു സാഹചര്യാണ് ഇപ്പള്ള അപ്പ ആ ഒരു സമയത്ത് ലീവ് ഉണ്ടാവും, അതുകഴിഞ്ഞിട്ട് സ്കൂളൊന്ന് ഓപ്പൺ ആക്കും ന്നിട്ട് ജൂൺന് മുമ്പ് മേയ് ഇല്ലേ മേയില് ഒരു മാസം സ്കൂള് ലീവ് അപ്പ രണ്ട് മാസം അടുപ്പിച്ച് സ്കൂ കുട്ട്യേക്ക് ലീവുംണ്ടാവുല്ല ന്നാല് ഒരു നല്ല ക്ഷീണക്കെ ണ്ടാവുന്ന ആ ഒരു നോമ്പിൻ്റെ സമയത്ത് ഓർക്ക് ലീവും ഉണ്ടാവും അങ്ങനത്തൊരു സംവിധാനായിട്ടാണ് ഞങ്ങള് സ്കൂള് പോവുന്നത്ത് മാനേജ്മെൻറ് അങ്ങനെ ഒരു ഇതിലാണ് പലേ സ്കൂളുകളും പണ്ട് ആ രീതിയിലായിരുന്നു പിന്നെ ഇങ്ങനെ മാറ്റിയതാണ് അപ്പോ മാറ്റുമ്പോ ഞങ്ങളുടെ നാട്ടിലും ആ മാറ്റത്തിന് ആളുകള് സമ്മയ്ച്ചില്ല ഇ കാരണത്താല് പോയും ഇതേ രീതിലെന്നാണ് ഫോളോ ചെയ്യുന്നത് ഞാന് അപ്പൊരു മടുപ്പും കാര്യങ്ങളൊന്നും ഇൻക്ക് അനുഭവപ്പെട്ടില്ല ഞാന് ഈ സ്കൂള് ഇങ്ങനെയാണ് പഠിച്ചന്റെ കുടുംബക്കാർക്കാർക്കും അനുഭവപ്പെട്ടതായിട്ടും തോന്നുന്നില്ല ഇത് നല്ലൊരു സൊലൂഷ്യ ഷനാണെന്നാ ഇനിക്ക് തോന്നുന്നേ
അതെ യതെ, തീർച്ചയായിട്ടും ഞങ്ങൾപർഞ്ഞാരു ഇഷുന്നുള്ളത് ഭയങ്കര നല്ല സൊലു സൊല്യൂഷൻ തന്നെയാണ്. കാര്ണം ഒറ്റയ്ക്ക് വര്ന്നാ മട് പ്പും കാര്ണൊക്കെ ഒയിവാക്കാനും പറ്റും. പിന്നെ നേര്ത്തെ പറഞ്ഞപോലെ തന്നെ ആ ഒരു ഏ മുന്നെ വെരാവുന്ന ക്ലാസുകളിലേക്ക്ള്ളരു സഹായം കൂടിയാകും. ഇത്തരത്തിലട്പ്പിച്ച് ലീവ് കൊട്ക്കാതിരിക്കാ നല്ലത്. ഏതായാലും ഈ ഒരു വിഷയ പറ്റിഈ സ്കൂള്കൾ തൊറക്കുന്ന വിഷും അത്പോലെ തന്നെ സ്കൂളുകളെ ബന്ധപ്പെട്ട ആ ഒരു ആഹ് എജുക്കേഷൻ വിഷയങ്ങൾക്കൊക്കെ പറ്റി നമ്മള്ഈ കേവലം ഒരു കോൾള് വിളിക്കേണ്ട കാര്യ അല്ലത് ഒരുപാട് സംസാരിക്കണ്ട വിഷയമാണ് നമുക്ക് നേരിട്ട് കാണുമ്പൊ ഒരു ചർച്ചൊക്കെക്കെ ചെയ്ത് ആഹ് ആൾ
ർക്കൊര് ലെറ്റ്റൊക്കെ കൊട്ത്ത് ഓക്കാ എന്തേലൊക്കെ സംഭവിക്കോക്കാ.
ഉം എന്തായാലും അങ്ങനെയൊക്കെ ആവട്ടെ, എല്ലാവിധആശംസകളുംനേരുന്നു എന്തായി ശെരി.